ഹലോ എവിടാ ആ ഞാനിവിടുണ്ട് നീ എവിടാ
വീട്ടുണ്ട് മോളന്നെ
ആ മോള് സ്കൂളിൽ പോയി എന്നിട്ടെന്ത ഇങ്ങൊട്ട് വരാഞ്ഞേ കണ്ടില്ലാരുന്നല്ലന്ന്
ഓ കൊറച്ച് ജോലിയൊക്കെ ഉണ്ടായിര് ന്ന് വരാ അങ്ങോട്ട്
ആഹ ഓ ചേട്ടനു ണ്ട് ചേട്ടന്റെ രണ്ട് ഫ്രണ്ട്സ് ഓട്ടോ ഒന്നും ഇല്ലാര്ന്നു അപ്പം അവരൊക്കൊയിട്ട് എന്തൊക്കെ ആ് ആ ജോലി ഒതുങ്ങി അപ്പം അവരട്ടൊക്കെ ഇരുന്ന് കാര്യം പറയുന്നു കേക്കാൻ പറ്റുന്നുണ്ടോ നിനക്ക് കേക്ക് ആ ഞാനിന്ന് കൊച്ചിന് കൊച്ചിന് ഇന്ന് അവക്കല്ലേ പൊട്ടാറ്റോ റൈസ് മതിന്ന് പറഞ്ഞു കേട്ടോ അപ്പം എന്തേങ്കലും കഴ ഇിക്കുന്നല്ലേ നമു ഉണ്ടാക്കി വിൂ അല്ലെങ്ക അതേപലെ തിരിച്ച് ഇ കൊണ്ടരും
അതെങ്ങനെ വെച്ച്
അത് നമ്മള് ചോറില്ലേ മറ്റല്ല ചെറിയ അരിയുടെ ചോറില്ലേ
ശരിറിയാ ആഹ
അത് വേവിച്ചിട്ട് അതിനകത്ത് കറവപപ്പെട്ട ഏലക്കിട്ട് വേവിച്ച്ിരി നെയ്യും ഒട്ടി പിടിക്കാൊക്ക ചച്ച നെയ്യ് ഒഴിച്ചിട്ട് വേവിച്ചിട്ട് കുക്കനകത്തല്ല സാ ചറിയ കലത്തിനകത്ത് വേവിച്ചട്ട് അവക്ക് വണ്ട മാത്രം ഉണ്ടാക്കുവല്ലേ നമ്മള് അന്നേരം അത് ഉണ്ടാക്കി അമ്മക്ക് പിന്നെ ചോറ് വേണല്ലോ അതൊന്നും ഇറങ്ങത്തില്ല അങ്ങനെ
അരിയും പൊട്ടറ്റോയും എല്ലാം കൂടെ ഒന്നിച്ചിടുവോ
ഇല്ല ഇല്ല ചോറ് മാം വേവിച്ചിട്ട് പൊട്ടറ്റോ നമ്മളല്ലാ ച മസാല പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ട് പരട്ടി വെച്ചിട്ട് എണ്ണയ ഒഴിച്ച് ആ എണ്ണയ ഒഴിച്ച് വേവിച്ചിട്ട് നമ്മൾ വക്കുന്നത് പോലെ മാറ്റി വെക്കും വേറരുാ
മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടെ മൂപ്പിച്ചിട്ട ഇടുംല്ലയേ
ആ് അല്ലല്ലല്ല ഇതിനകത്തോട്ട് ഇടൂടാ അല്ല നമ്മള് പെരട്ടി വെക്കത്തില്ല മീൻ മറക്കാൻ നേരത്ത് അതേപോലെ കിഴങ്ങിനകത്തോട്ട് ഉപ്പും മഞ്ഞ പൊടിയും ചിക്കൻ മസാല പൊടിയും കൂടിട്ട് പരട്ടി വെച്ചിട്ട് ഉ പരട്ടി വെച്ചിട്ട് ് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാകുമ്പോ അത് വറത്ത്ു കോരി എടുത്ത് മാറ്റിവ വെക്കണം പൊട്ടാറ്റോ ചെറുതായിട്ട് കുഞ്ഞായിട്ട് അരിയണം കടുക് വറക്കിന്ന വേണ്ടമ്മളത് വറു പോ വെക്ക അല്ലേ ബിരിയാണിക്കകത്തി ഇടാ വേണ്ടേ അപ്പ ആ അപ്പ അത് വഴ അങ്ങനെ വറത്തു പോരി വേറൊരു പാത്രത്തിൽ വെച്ചിട്ട് പിന്നല്ലാതെ ആ ഒരു നെയ്യ് ഒഴിച്ചു അല്ല ആ പാത്രത്തിനകത്ത് ആ വറത്തു പടുന്ന എണ്ണ അതിനകത്ത് കിടക്കുവല്ലേ ആ എണ്ണയ്ക്കകത്തോട്ട് ഞാനൊ ഒരു ഇച്ചിരി നെയ്യും കൂടെ ഒഴിച്ചിട്ട് ട്ട് നമ്മൾ കുഞ്ഞുണോച്ച് ബീൻസും കക്യാരറ്റും സവാളയും കൂടി ഇട്ടിട്ട് കുറച്ച ഇടാവുള്ളൂ കാര്യം ഇവിടെൊന്നും നിന്നത്തില്ല അതുകൊണ്ട് കുറച്ച ഇടത്തുള്ളൂ അപ്പൊ ഇട്ട് ഇളക്കിയിട്ട് ഇളക്കിയിട്ടിട്ട് പിന്നെ ഒരു മുട്ട ഉണ്ടെങ്കിൽ മുട്ട ഇറക്കും മുട്ട പൊട്ടിച്ചുട മുട്ട ഞാൻ ചേർത്ത് ല്ല ഇവ കഴിക്കത്തില്ല അതുകൊണ്ട് ഞാന് പൊട്ടാറ്റോ എന്നിട്ട മറ്റ മസാല പൊടി മന്തി മസാല ഉണ്ടെങ്കിൽ മസാല അല്ലെിൽിക്ക ബിരിയാണിയുടെ ബിരിയാണിയുടെ മസാല ഉണ്ടെങ്കിൽ ബിരിയാണിയുടെ മസാല ആ ചിക്കൻ മസാല പൊടിയ മഞ്ഞപ്പൊട ഇട്ടാലും മതി അല്ലെങ്കിൽ ബിരിയാണി മ െ അച്ചരി ടേസ് ആയിരിക്ക ഞ ഉണ്ടണ്ട് ഇച്ചിരി എടുത്ത് അമ്മ കുമ്പോൾ കടയിൽ പോയി സൂപ്പർ മാർക്കറ്റിൽ പോയി മേടിച്ചായിരുന്നു അപ്പൊ അത് ഞാൻ കൊറച്ച് ഇട്ടിട്ട് ഇള
മല്ലിയയില ഇടത്തില്ലേ
അതൊന്നും ഇടത്തിന്റെത്തില്ല അതിനകത്ത് നമ്മൾ ഇട നമ്മള് കൊച്ചിന വേണ്ടി ഉണ്ടാക്കി കൊടുക്കില്ല അതുകൊണ്ട് മല്ലിയലയാം വലിയ ഇലകൾ ഇലകളൊന്നും മേടിക്കാൻ പോയിട്ടില്ല എന്നിട്ട് ഏർ ആഹ അപ്പൊ ഞാൻ എറെ ചേട്ടൻ അങ്ങങ്ന്ന് നോക്കന്ന് ഞാൻ ദൂരെ ഇന്ന് നിന്നോട്ട് സംസാരിക്കുന്ന കൊണ്ടായിരിക്കും കേട്ടോ ആ ആ മഴയില്ലന്ന് എന്നിട്ട് ഞാൻ പറ പറഞ്ഞില്ലല്ലോ ന്നിട്ട് ഇത് ഇളക്കി ആട്ട് ഇത് പൊ പൊട്ടേറ്റക്ക ഇതെല്ലാം ആ നമ്മൾ പൊടികളെല്ലാം ഇട്ട് നന്നട്ട് ഇളക്കിയിട്ട് പിന്നെ നമ്മുടെ വേവിിച്ചച്ച് വെച്ചാൽ പ റ്റ അല്ലേ അത് അല വേവ ശേച്ചല്ല വറുപ പോരി അതും എടുത്തിട്ടിട്ട് ആ് അതും എടു ത്തിട്ട് ചോറും എടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് വേണമെങ്കിൽ ഇച്ചിരിെയ്യ് ഒഴച്ച് മല്ലിയയിൽ ഇടുന്നെങ്കിൽ നിനക്ക് ഇ ആണെങ്കിൽ നീ ഇട്ടോ ഇട്ടിട്ട് ട്ട് നന്നായിട്ട് ഇളക്കി ഓക്കെ പിന്നെ ഉപ്പൊക്കെ ഉപ്പ് നമ്മള് സ്ർണ്ണകത്ത് ഇടുല്ലോ പിന്നെ നമ്മ വഴറ്റിനകത്ത് ഇടുന്ന കൊണ്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ട് ഇളക്കിയിട്ട് ഓക്കെ പിന്നെ അതിന്റെ കൂടെ നമ്മള് എന്ത്തു സലാഡാ കഴിക്കുന്നെങ്കിൽ സലാഡ് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ സോസ് ഉണ്ടെങ്കിൽ സോ കൊടുക്കുവ അവക്ക് സലാഡ് ഇഷ്ടയോണ്ട് സലാഡ് വെച്ച് കൊടുത്ത ാൻ അത് നല്ല ആായിരിക്കും അപ്പം ഇല്ലല്ല ഇല്ല അല്ല എല്ലാ അങ്ങനൊന്ന ഇല്ല ഇന്നിപ്പോൊ അവക്കൊ ആഗ്രഹ ഉണ്ടാവണ്ട വെച്ചുക കൊടുത്ത ഇടക്കൊക്കെ എന്ന് എപ്പോഴും കഴ ല്ലല്ല പിന്നെ അല്ലാത്തപ്പ ചോറും ചോറും ചോറും പിന്നെ മുട്ട പൊരിച്ചതും വല്ല തോരനും ചമ്മന്തിൊക്കെ കൊടുക്കും രസമൊക്കെ അത് കുഴപ്പല്ല അത് പിള്ളാരൊക്കെ ഉണ്ട ണ്ടങ്ങ് തിന്നു പിന്നെ സ്കൂളിൽ ചോറുണ്ട് എനിക്ക് വയ്യാത്തപ്പോഴൊക്കെ സ്കൂളിൽ നിന്ന് ഞാാന് മോളെ കഴിക്കണന്ന് പറയുമ്പോ അവള കഴിച്ചോളൂ സ്കൂളീന്ന് അപ്പ അടെ അവിടെന്ന് പറയ്പോ ടച്ചർമാർ കൂടെ ഉണ്ട് അങ്ങെ ഒന്നും കൊണ്ട് കളയിപ്പിക്കില്ലല്ലതുകണ്ട് സ്കൂളിൽ നിന്ന്ങ് തിന്നു സ്ൂളിലെ ചോറ് കുഴപ്പം ലെ തീറ്റ തിന്നും നമ്മൾ കൊടുത്തുവിടുന്നതാണ് പ്രശ്നം അതേപോ
അവിടെപ്പൊ കറിയൊക്കെ എന്താ ആകും
കറി അവർക്ക് ബീറ്റ്റൂട്ട് ത നല്ലത് പഴയത്പലന്നും അല്ല നമ്മള പഠിച്ചപ്പോഴക്കെല്ലായിുന്നോ ആ് ഇപ്പം ബീടറൂട്ട് ബിരിയാണി ഒക്കെ ഉണ്ട് ആഴ്ചേൽ ഒരു ദിസം ആ പിന്നെ ഇത് ബീടറൂട്ട് തോരനും എന്തെങ്കിലുക്കെ ആരിക്കും രസ സം സലാഡ് ആ അവള് വന്നിർന്ന് പറഞ്ഞേക്കാം സം ആ പാലും മുട്ടയൊക്കെ ഉണ്ട് ക്ലാസ്സൊക്കെ ആായിട്ടാ പോകുന്നത് ആ
ഇതെല്ലാം കഴിച്ചോടുവോ
ആ
ആ ആ ആ
ഇല്ല ഇപ്പടെ വിമാനം പോന്നു അവിടെന്ന ഉണ്ടാക്കി കറിയകെവെച്ചോ
ആ ഇവടെ കറി വെച്ച് മോന് പിന്നെ ആ ബിരിയാണി അങ്ങനെ കഴിക്കാറില്ല അതുകൊണ്ട് അവന് അല്ലാത്ത ചോറും അവിയല് അവനായിട്ട് വെക്കുന്നുണ്ട് അത് അടപ്പേ വെച്ചതേ ഉള്ളൂ ജോലിയൊക്കെ ഒതുങ്ങി വരുന്നതേ ഉള്ള്
ഉ. ഓ എന്റെ അപ്പുറത്തുള്ള ഫ്രണ്ട് അപ്പുറത്തുള്ള ഫ്രണ്ട് എവിടെയോ പോയിട്ട് വരുന്ന ചരിചോണ്ട് ചോദിക്കുന്നു പ്പോ അഗത്തോട്ട് കേറി, അതിന്റെ കൂടെ ഒരു വിമാന ത്തിന്റെരപ്പ്
ഞാൻ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ട് ഒത്തിരിനാളായി മോനുമായിട്ട് പറ്റാത്തത് കൊണ്ട് ഒരു ഒരുപാട് നാളായി ഫ്രണ്ട്സിനെ എല്ലാം വിളിച്ചിട്ട് എങ്ങോട്ടും പോവാനും ഒന്നും ഒക്കുന്നില്ല
ആ ഹ് പിന്നെ ഞങ്ങളടെ വീടിന്റെ അപ്പുറത്തെ വീട്ടില് ഒരു വീടിങ്ങനെ പൊളിഞ്ഞു കെടക്കു അവിടന്നാണെങ്കിൽ അവരടത് പറഞ്ഞ് പറഞ്ഞ് കുഴഞ് അവിടെ ഈ ടാങ്കക് ഞങ്ങളുടെ മതിലിന്റെ സൈഡില വെള്ളം ഒഴുകി ആ മ അതിന്റെ അടീകൂടെ വന്ന് ഞങ്ങടെ ഇവിടുത്തെ എർത്ത് ടാങ്കില്ലേ നമ്മുടെ നമ്മുടെ വെള്ള വെള്ളം കളയുന്ന ഈ വാശ്പേസിന്റെ ആ തോട്ടി കേറുന് അന്നേരം അത് നിറയും, ഇപ്പൊ ഇവരോട് രണ്ട് മൂന്ന് വെട്ടം പറ ഇനി അതുകൊണ്ട് ഒന്നും കൂടെ പറയണം ആ അവരിവിടെ വന്നായിരുന്നു എഴുതിക്കൊണ്ട് പോയിട്ടുണ്ട് മലിനീകരണം അത് നമ്മക്ക് ക്ക് നമ്മുടെ വീട് വൃത്തിയിട്ട് കാര്യല്ലല്ലോ അപ്പൊ അവിടെ എഴുതി എഴുതി വെച് ണ്ട് അവരൊക്കെ ഒരു ഒന്നും പറഞ്ഞിട്ടൊന്നും അവര് യാതൊരു ഇതും ഇല്ലാതെ നടക്കുന്ന്
വ വീട്ടുകാര് തന്നെയാന്നോ അതോ വാടകക്കാര് വല്ലോ ആണോ
വാടകക്കാരാന്നേ ഇവരോട് പറഞ്ഞിട്ട് മാറുന്ന പോലുല്ല നല്ലതേതെലും കുടുംബ കൊടുത്താരുന്നെങ്കി അവര് നല്ലതോലെ വീടൊക്കെ നോ ഇത് മൊത്തവും പോച്ചയൊക്കെ കേറി അതാ ഉ വീട്ടുകാരെ നമ്പര് മേടിക്കണം ന നമ്മള ഒരു, ഒരു നമുക്ക് ഇച്ചിരി പക്വതയള്ള ഇച്ചരി കൂടെ ആൾ പറയുമ്പോ ഓക്കെ ആവും എന്റെ ചേട്ട എന്നെക്കൊണ്ട് ഇഞ് പറഞ്ഞ് നോക്കിപ്പിക്കണം ഉം നമ്മളൊന്നും നമ്മളന്നും പറ ആര് കേക്കാനാടോ ഉ പിന്നെ മുരിങ്ങയില വേണോന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ വീട്ടിലോട്ട് വീട്ടിൽ നിന്റെ മോന് മുരിങ്ങേല വേണോന്ന് പറഞ്ഞില്ലേ
ആഹ് വര ആഹ് വരാ ഇന്ന് ഞാൻ അവിയൽ വെച്ച നിയിപ്പ ഇന്ന് വേണ്ട അവൻ ഒരു കറി കൂട്ടിയേ കഴിക്കതൊള്ളൂ ഒരുപാട് കറിയൊന്നും വേണ്ട അപ്പൊ നാളത്തേക്ക് ഞാൻ വരാം
ആഹ് അതെങ്ങനാ വെക്കുന്നത്
നമ്മള് മുരിങ്ങയില കൊ വന്നിട്ട് അത് നല്ലോണം വെള്ളത്തി ഇട്ട് വെച്ചേക്കണം കാരണം അതില് ചെലന്തി വലയൊ അങ്ങനെ ഉണ്ടെങ്കി അതങ് ആ നലോണം കഴുകാൻ വേണ്ടീട്ട് ആ ഇതെല്ലാം വീഴുന്നല്ലേ ചലന്തിയെയും അതൊക്കെ കൂട് കൂട്ടുന്നൊണ്ട് നമ്മള് നല്ലോണം അത് പററിച്ച് വെള്ളത്തിീട്ട് വെച്ചിട്ട് നമ്മള് തേങ്ങാ തേങ്ങാ തിരുമി അതിനകത്ത് അരക്കാനുള്ള എല്ലാം ഇടണം ജീരകവും പിന്നെ മഞ്ഞപ്പൊടി അതിന് വേണ വെച്ചച്ച് വെളുത്തുള്ളി വേണമെങ്കിൽ അത് ടേസ്റ്റിന് വേണമെങ്കിൽ വെളുത്തുള്ളി ഇടാ ചിരി ഇഞ്ചിയ കൂടെ വേണമെങ്കിൽ ആരൊക്കാ അതെല്ലാം കൂടെ അരച്ചിട്ട് പിന്നെ കടുവ വറ ത്ത് നമ്മുടെ ഈ മുരിങ്ങയില അതിനകത്തിട്ട് ഉള്ളി അരിഞ്ഞ് ഉള്ളിയും കടും കൂടെ മൂപ്പിച്ചിട്ട് അതിനകത്ത് നമ്മൾീഈ മുരിങ്ങയില ഇട്ട ഇട്ട് ആ അരച്ച അരപ്പും കൂടെ അതിനകത്ത് തൊഴിച്ച് ഒന്ന് ചെറുതായിട്ട ഒന്ന് വരട്ടിയിട്ട് ഇിരി വെള്ളം ഒഴിച്ച് ഉപ്പ വിട്ട് അങ്ങ എടുത്താൽ മതി അപ്പൊ നല്ല ടേസ്റ്റ് കിട്ടും അതാണെങ്കിൽ കുഞ്ഞ മക്ക മക്കളൊക്കെ കഴിച്ചോുള്ളൂല്ലേ അവരുടെെത്തിന് നല്ലേ
ആഹ ആഹ ആഹ
തോരം വെച്ചും എടുക്കാൻ മുരിങ്ങല്ല
ആ് മുരിങ്ങലത്തോൽ മുരിങ്ങല ഇവിടെ മുരി ഞങ്ങളടെ വീട്ടിലുണ്ട് മുരിങ്ങിയൽ അതിനകത്ത് ഒരു മുങ്ങിയ കളിച്ച് അതെ എങ്ങോട്ട് കൊണ്ടുപോയി എ അറിഞ്ഞൂടെ നി മിക്കുന്ന ഞാൻ കണ്ട് കേട്ടോ എങ്ങോട്ടും ആരെേങ്കിലും പിിച്ച കാണോന്ന് അറിയാൻ വയ്യ ചിലപ്പോ നമ്മള ഇല്ലാത്തപ്പോഴ ആരെങ്കിലും ഇവിടെ നിർത്തിയതായിരുന്നു പിന്നെ കാണുന്നില്ല അത്
ആ അപ്പുറത്തെ വീട്ടിലെങ്ങും ഇല്ലേ മുരിങ്ങല്ലേ
ആഹ് ഇവിടെ ആ ഉണ്ട് ഞടെ വീണ്ടണ്ട്പ്പുറത്തെേ ഞാൻ പറഞ്ഞില്ലേ ഒരു പളഞ്ഞുിക്കുന്ന വീട്ന്ന് പറഞ്ഞേ അവിടെണ്ട് മുരിങ്ങിയല്ല അവിടെ അവിടെ അവിടന്നാ ഞാൻ പറഞ്ഞു ഒരു മുരുങ്ങിയാ നിൽക്കുന്ന ഞാൻ കണ്ട് പിന്നെ എങ്ങോട്ട് പോയന്ന് കണ്ടില്ല അത്
ആ കഴിവത് വാരും മനക്കിടത്തില്ല ഇതെല്ലാം കൊച്ചി ഓരോ ഇലട്ടൊക്കെ എടുക്കണ്ടായി
അതന്െ
അതുകൊണ്ടരും മെനക്കിടത്തില്ല
മുരിങ്ങിയല്ലേ ഇല്ല മുരിങ്ങിക്ക മുതിരിഞ്ഞു പോയി എനിക്ക് പറഞ്ഞത് മുരിങ്ങിക്കാ നിൽക്കുന്നത് കണ്ടതിനകത്ത്
ഇങ്ങനക്കാ ഇപ്പൊ പിടിക്കുന്ന സീസൺ അല്ലല്ലോ
ആഹ നേരത്തെ നേരത്തെ പിടിച്ചായിരുന്നു ഇതിനകത്ത് ഞാാനിവിടെ തൂത്തോണ്ട് ഇന്നപ്പോ കണ്ട ഒരണം നൽക്കുന്നത് അപ്പൊ ഞാന് ആഹ് ഓക്കെ അത് വളരട്ടെ എന്ന് വിചാരിച്ചച്ച് ഒരെണ്ണം അവിടെ ഒരെണ്ണോ വിളിച്ചോളൂ രണ്ണം ആട്ട വിളിച്ചപ്പോ നമ്മള് വിചാരിച്ച അതും പിച്ച് നുടെ വീട്ടീിൽ നിന്ന് ആ നല്ല വീട്ടിൽ കിളിക്കുന്നത അല്ലേ നാടൻ സാധനമാണല്ലോ അപ്പൊ നമുക്ക് കടേന്നും കൂടെ രണ്ടെണ്ണം മേടിക്കാം കറിയൊക്കെ വെക്കാം പക്ഷെ അത് അത് പിന്നെ രണ്ടു ദിവ സം കഴിഞ്ഞപ്പോൾ പിന്നെ കാണുന്നില്ല
കാണുന്നില്ല അത് ആരെങ്കിലും പിച്ചി എടുത്ത ആരിക്കും
അത് തന്നെ ഇന്ന് ചക്ക വേണോന്ന് പറഞ്ഞിട്ട് വരാഞ്ഞ എന്താ
ചക്ക ഇവിടെ ഉണ്ടായിരുന്ന് ഇവിടന്ന് ചേട്ടൻ ഒരിടത്തൂന്ന് ഒരു ച ക്ക കൊണ്ട് വന്നിട്ടേക്കുന്നു അത് ഞങ്ങക്ക് കൂടുതലും പഴിപ്പിച്ച് കഴിക്കുന്നയാ ഇഷ്ടം
ആഹ് ആഹ്
ആ വേവിച്ച് കഴിക്കുന്നതിനോട് ആർക്കും വല്ല്യ താല്പര്യം ഇല്ല എന്നാലും കൂടുതലും മെനക്കെടുവേം വേണ്ട വായോ വേവിക്കാൻ അപ്പോ പഴുപ്പിച്ച് കഴി ക്കാൻ വേണ്ടീ
ഇവിടെ എനിക്കും പാടാ ചക്ക വെട്ടിയാ വെട്ടിത്തരാന് പിന്നെ അല്ലെങ്കിൽ ഒന്നി രതീഷ് അണ്ണൻ വെട്ടി തരുമയായിരുന്നു ചെയ്ത് ഇച്ചിരി മതി ഇവിടെ എന്റെ മോള് കഴിക്കത്തില്ല വേവിച്ചാല് അവക്കും ഇതേപോലെ പറ ഞ്ഞത് പോലെ പഴുപ്പിക്കുന്നതാ ഇഷ്ടം
ആഹ് ആഹ് ആഹ് പഴിപ്പിച്ച് കഴിക്കാങ്കിൽ നമുക്ക് നല്ല മധുരവും തോടൊക്കെ കഴിക്കാലോ ഒത്തിരി ജോലിയും ഇല്ലല്ലോ ഉം വേവിക്കണമെങ്കിൽ അത് ചക്ക വെട്ടണം അത് തന്നെ ആരോഗ്യവും ഉള്ള ഒരാള് വേണം പിന്നെ അതെല്ലാം നുള്ളി പെറക്കണം അരിയണം അരപ്പരക്കണം. അതൊക്കെ മെനക്കേടല്ലേ ആഹ്
ഞാനാണങ്കി എനിക്കാണങ്കി അശ്വതി അഷ്യോ അപ്പർത്തെ വീട്ടിലെ ഒരു ചേച്ചി പേര്റിഞ്ഞൂടാ ഒരു ച ചക്ക തന്ന് അതിങ്ങനെ വെച്ചേക്കുവാ പഴിപ്പിച്ചിട്ട് എന്തേലും ഉണ്ടാക്കി കൊടുക്കാനേ.
ആഹ് ആഹ് ആഹ് ഇവിടെരെണ്ണം കേട
ചേച്ചിക്ക് വഴിക്കച്ചക്ക ആണ് കൂടു ക്ക അറിയത്തില്ല തന്നിട്ടുണ്ട് അത് ഇനി അത് പഴിപ്പിച്ച് ഇനി അതെന്ത് വെച്ച് ചക്ക വെച്ച് ചന്തേലൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു.
ആ കുഴചക്ക എനിക്കിഷ്ടല്ല ഒരു പ്രാവശ്യം എൻ്റെ തൊണ്ടയ്ക്ക് കുടുങ്ങിയതോണ്ട് കൂഴച്ചക്കയോട് വല്യാ താല്പര്യല്ല
അതന്നെ ആഹ്
പിന്നെ ചക്ക ചക്ക ഒത്തിരി ഉണ്ടോ വീട്ടി
ആഹ് ഉണ്ടായിരുന്നു ഒരോരുത്തരൊക്കൊ ചോദിക്കുമ്പോ നമ്മള് കൊടുക്കു.
ആഹ് ഹാ.
കൊടുത്ത് കൊടുത്ത് ഇപ്പം തീർന്നു
ആഹ് ഇവിടെ പ്ലാവ് പിടി ന്നില്ല ഉപ്പ് കേറുന്നത് കൊണ്ട്
ആഹ് ഒരു ഒരു ഉറുമ്പുണ്ടല്ലോ അതിനാത്ത് അതും വരും മറ്റല്ല വിഷർ അത് കാരണം അടത്താനും പറ്റത്തില്ല ദേഹത്തെല്ലാം അങ്ങ് കേറും.
അത് അതിന്റെ അടിവശ റ്റേ ഇച്ചിരി മറ്റേ എന്തുവാ ഇത് വെച്ചാ മതി മീ വെട്ടുമ്പോഴേ മീന്റെ വേസ്റ്റ് ഇത് കൊ മറ്റേ ഇതൊണ്ടല്ലോ. നമ്മ അധികം വരുന്ന സാധനങ്ങുണ്ടല്ലോ. മീൻ ആ മീനിന്റെധികം വരുന്ന എല്ലാം കൂടെ കുറചെടുത്തിട്ട് ഈ പ്ലാവിന്റെ അടിവശത്ത് വെച്ചിരുന്നാ മതി. അപ്പൊ ഇത് തിന്നാൻ വേണ്ടിയിട്ട് വിശർ എല്ലാം ഇറങ്ങി വരും. എല്ലാം ഇറങ്ങി വരൂ അപ്പൊ എന്തെങ്കിലും ചെയ്താ മതി.
ആഹ് ആഹ്
ഉം അങ്ങനെ ഇവിട്ത്തെ ഇവിട്ത്തെ മാവിലുണ്ടായിരുന്ന്. പിന്നെ ഒരു പ്രാവശ്യം ആ ഒരു പ്രാവശ്യം വേറെ എന്തോ മരുന്നും കൂടെ വ വച്ചായിരുന്നു അങ്ങനെ വിശറെല്ലാം പോയി.
അയിന്റെ വെള്ളവാണോ വിഷാറാണോ വെച്ചേ?
എന്തുവാ?
നമ്മള് അല്ല അതിന്റെ മീന്റെക്കെ വെള്ളവാണോ
അല്ല മീൻ വെട്ടിക്കഴിയുമ്പോ അതിന്റെ അധികം വരുന്ന സാധനങ്ങളുണ്ടല്ലോ. തല ആ അതൊക്കെ എടുത്ത് മാവിന്റെ താഴെ വെച്ചാ മതി.
അപ്പൊ അത് ചാവോ?
അപ്പൊ അ ചാവുന്നേ അല്ല അത് വന്ന് കഴിക്കാനായിട്ട് ഇറങ്ങി വരും ഇതിലെല്ലാം പറ്റി പിടിച്ചരിക്കും അപ്പോ പിന്നെ എന്തെങ്കിലും പൗഡറോ ഒക്കെ അതിന്റെ പുറത്തിട്ടാൽ മതി അല്ലെങ്കിൽ പിന്നെ പേപ്പറിനാത്ത് തീ വച്ചിട്ട് അങ്ങനെ അങ്ങനെ വെച്ചാലും മതി
ആഹ് അല്ല ഇവിടാണെങ്കി പുറത്തെ ഇവിടെ അകത്തു സ്ഥലല്ല
പ്ലാവേന്ന് ഇറങ്ങി വന്നാലല്ലേ അതിനെ എന്തെങ്കിലും ചെയനൊക്കൂ മരം മൊത് ത്തത്തി ഒന്നും ചെയ്യാനൊക്കത്തില്ലല്ലോ അതിനെ ഇറക്കി പൊ കൊണ്ടുവരാനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ അപ്പങ്ങനെ അത് കഴിഞ്ഞ് ട്ട എന്തെങ്കിലും ചെയ്താൽ മതി അപ്പൊ ഈ മാവേന്ന് എല്ലാം ഇങ്ങ ഇറങ്ങി ഓ എന്തുവാ പ്ലാവേന്ന് എല്ലാം ഇറങ്ങി ഞങ്ങടെ മാവിലുണ്ടായിര്ന്ന്. പ്ലാവേ മാവേ കേറിയിട്ട് വീടിന്റെ അകത്ത് വരെ കയറിയതാ ഇപ്പോ അതില്ല ഇങ്ങനൊക്കെയാ ചെയ്തെ പിന്നെ എന്തോ ഒരു മരുന്നും കൂടെ ഉണ്ടായിരുന്നു അത് ആ എന്തുവേണന്ന് എ
ആഹ് - ഇവിടെയാണെങ്കിലെ ഞാനീ തേങ്ങ തിരുങ്ങാൻ നേരത്ത്- വിശറാങ്ങ് മനുഷന്റെ ദേഹത്തൂടങ്ങ് കേറും- പൊറത്ത് വെച്ചേക്കുവ ഇവിടെ സ്ഥലം ഇല്ലാത്തോണ്ടേ നമ്മുടെ അടുക്കളേ ജോലി ചെയ്യാ മ്പം കയ്യേലൊക്കെ കേറൂന്ന് പറഞ്ഞ് പൊറത്തെടുത്ത് വെച്ചേക്കുവാ- ഈ ചെരവേ മറ്റേല്ല കടി പ്പിക്കുന്നേ അതുവരെ അത് വിശർ എന്റെ ദേഹത്തോട് അങ് കേറും തിരുങ്ങുമ്പഴ്ത്തേക്ക്-
ആഹ് ആഹ് - ആഹ് അങ്ങനെ- വിശറിനെ ഇങ്ങനെ ചെയ്താ മതി -
പിന്നെ എന്തോണ്ട് തേങ്ങയൊക്കെ ഒണ്ടോ വീട്ടില് -
തേങ്ങായിപ്പം കായ് ഫലം വളരെ കൊറവാണ്- നേരത്തെ ഒത്തിരി ഒണ്ടാര്ന്ന് ആഹ് ഭയങ്കര വെലയാ ഒരിക്ക് ആഹ് ഒര് അത് എത്രൊണ്ട് നപ്പത്തി എത്രങ്ങാണ്ട് ഒണ്ടെന്നു തോന്നുന്നു-
ആഹ് ഇവിടെപ്പം കാശ് കൊടുത്തു വേടിച്ചതാ- കാശ് കൊടുത്ത് നമ്മൾ മേടിക്കുവ തേങ്ങ അപ്പറത്ത് അവിടെ വീടിൻ്റെ അടുത്ത്-
ആഹ് ഇവിടെ തെങ്ങ് ഒത്തിരി ഒണ്ട് പക്ഷേ എലി കേറ് റ്ന്നത് കൊണ്ട് കൊറെയെക്കെ അങ്ങ് പോയി- അപ്പം കായ്ഫലം വളരെ കൊറവ് മ് അ ത്കൊണ്ട് ഇപ്പം തേങ്ങ ഇല്ലാതിരിക്കുന്നു-
ആഹ് ആഹ് ആഹ് ആഹ് ചേട്ടൻ പോയൊ?
ചേട്ടൻ പോയി ഇന്നലെ രാത്രി പോയി-
ആഹ് അതന്നെ വണ്ടി വണ്ടി കൊണ്ട് വെക്കാൻ വന്നില്ലല്ലോ എന്നിട്ട്-
വണ്ടി ഇന്ന് എനിക്ക് ഒരിടം വരെ പോണമാരുന്നു തന്നെല്ല ഇന്നലെ രാത്രി- ലാവണ്ടി കൊണ്ടുവന്നത് പതിനൊന്ന് മണിയോളം ആയി അ വാം രാത്രി ആയത് കൊണ്ടാണ് ഞാൻ വരാഞ്ഞത് കൊണ്ടുവരണം മഴ വണ്ടിക്കൊരു പ്രശ്നമാണ് എന്തോ
ട്രെയിനാണോ പോയേ ചേട്ടൻ
ട്രെയിനാ പോയേ ട്രെയിനാ പോയെ എല്ലാ പ്രാവശ്യം ബസ്സിനാണ് പോകുന്നത് ഇ ഇഈ പ്രാവശ്യം ബസ്സിന് പോയത് പോവാഞ്ഞത് ഭയങ്കര പാടാ നാൽപ്പത്തി എത്രയോ കിലോമീറ്റർ ഉണ്ട് അപ്പൊ ഇരുന്ന് പോവാൻ ഭയങ്കര ബുദ്ധിമുട്ട് ട്രെയിനാ ഏ
ഇനി എങ്ങനെ എങ്ങനെ ഇവരുടെ ലീവ് ഒക്കെ ഒരു മാസം കഴിഞ്ഞ വരുത്തോളോ?
അല്ല പത്ത് പതിനഞ്ച് ദിവസം കൂടുമ്പോ വരാം പത്തൂസം ആ എട്ടൂസംന്നാ പറയുന്നേ അപ്പൊ എന്തെങ്കിലും ഒരു പെട്ടെന്നൊരാവശ്യം വരുവാണെങ്കിൽ പത്തൂസംക്കെ എടുക്കും അത് കഴിയുമ്പോ വരും അങ്ങനെ ഇങ്ങോട്ടെങ്ങാണം വരുവാണെങ്കി എന്നും പോയി വന്ന് നിക്കാമന്ന് വിചാരിച്ചാ ആഹ ആ
ചേട്ടൻ വരുമ്പോഴ കൊച്ചിനാട്ട് എന്തോ
ചേട്ടന് എന്താ ജോലി
ആ നിനക്ക് അറിയത്തില്ലേടി നീ മറന്നു പോയോ
ഞാനങ്ങ് മറന്നു പോയാരുന്നു ആ മനസ്സിലായി ആ അറിയാം അറിയാം അറിയാം അറിയാം ആ ഞാൻ പെട്ടെന്ന് അങ്ങ് മറന്നു പോയി
ആ ആ നിങ്ങടെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ടല്ലോ
ആ ഒണ്ടുണ്ടുണ്ട് പെട്ടെന്ന്
ആ ആ ആ ഏതെലും ഓട്ടോ ഒണ്ടെങ്കി വിളിക്ക് കേട്ടോ എന്തേലു ഒക്കെ വിളിക്ക് വെറുതെ ഈ കുത്തിയിരിക്കുവാ ഇവിടെ
മഴ ആയത് കൊണ്ടാണോ?
ആ മഴയേണ്ടായിരിക്കും. ചെല ഒന്നാന്തി തെട്ടേ മോശമായിരുന്നു അങ്ങോട്ട്.
ആ ആ ഉംഉം മഴയത്തിതുണിയ ക്കെഎങ്ങനെ ഒണക്കും? ഭയങ്കര പാട്.
ആ ആന്ന് എന്റെ പൊന്നേ ഞാനിവിടെ സൈഡിലൊരു ഇത് ഞങ്ങടെ വണ്ടി എടുത്ത് കെട്ടി അവിടെ ണക്കി ണക്കി ണക്കി കേറ്റും ഓരോന്ന്. വെയില് വരുമ്പോ കൊണ്ടിടും പിന്നെ എടുക്കും
വെള്ളവില്ല.
ഉം. അങ്ങനെ ഒണക്കി ഒണക്കി ഒണക്കി എടുക്കും. പിന്നെ അകത്തിപ്പൊ ഒരു ചെറിയ ഒരു കയറ് കെട്ടിട്ടുണ്ട് അവിടെ ഉണക്കി ഫാനൊക്കെ ഇട്ട് നമ്മള് ഉറങ്ങുമ്പോ ഫാനാണല്ലോ ഇപ്പോഴും.
ആ ആഉണക്കും ആ ഇവിടെ ആൾക്ക ക്കാർ എണ്ണം കൂടുതലായത് കൊണ്ട് ഒരുപാട് തുണിയുണ്ട്. ഉണക്കി എടുക്കാൻ ഭയങ്കര ബുദ്ധി
അതന്നെ ഉം ഉം ഉം ഉം ഇവിടിപ്പം പുറത്തി ഇട്ട് തീ കത്തിക്കാനും പറ്റത്തില്ല. ഇപ്പംഅതുകൊണ്ട് പൊത്താനൊക്കെ ഇരുപ്പുണ്ട്.
ഇരിപ്പോണ്ടോ ആ എവിടെ എല്ലാം തീർന്ന് ഇനി വാങ്ങണം. ആ വണ്ടിക്കാരും വരുന്നില്ല.
തന്നെ. അവിടെ ആണെങ്കില് റൈസ് കുക്കറില് അങ്ങ് ഇപ്പ ചോറ് വെക്കുവാണേ. രാത്രി വെച്ച് വെക്കും രാത്രി വെച്ച വെക്കും രാവിലെ എടുത്ത് ഒന്നൂടെ തിള വെച്ചിട്ട് പിന്നെ അതിനകത്ത് എടുത്ത് വെച്ചിട്ട് വീ ഏ ഊറ്റത്തേ ഉള്ളു. ആ വെന്തിരിക്കും. ഞാൻ രാത്രിയില് ഒരു രണ്ട് ക്ലാസ് മതി. അത് അഞ്ച് ലിറ്റ രണ്ട് കിലോടെ അരിവേവുന്നതാ. രണ്ട് അന്നിട്ട് അതെടുത്തിട്ട് നമ്മള് രണ്ട് ഗ്ലാസ് അരി ഇവിടെ അത് മതി ഇവിടെ അതെടുത്തിട്ട് ചോറ് വ വെച്ചിട്ട് അതിനകത്തിട്ട് തിളക്കുമ്പോ തിളക്കുമ്പോ അങ്ങ് ഇറക്കണം. ഒരു രണ്ട് തിള തിളക്കണം. തിളച്ചിട്ട് ആ നി നിർത്തിയാ മതി നിർത്തി നിർത്തിട്ട് അതിനകത്ത് റൈസ് കുക്കറിൽ വെച്ചിട്ട് രാവിലെ ആവുമ്പോ ഒരുവിധം വെന്തിരിക്കും. ചിലപ്പം വെന്ത് വേവുമ്പോ നമ്മള് ഒന്നും കൂടെ ഒന്ന് ചെറുതാട്ട് ഒന്ന് ഒരു തിളയു കൂടെ തിളച്ചിട്ട് അങ്ഊ റ്റിയാമതി.
ഓ എനിക്ക് അതിനെ പറ്റി വല്യ ധാരണയില്ല. ഞാനതില് വെച്ചിട്ടില്ല അതുകൊണ്ട് അറിയത്തില്ല. ആ കലത്തി വെച്ച് ശീലിച്ചു പോയി.
ആ ഗ്യാ- വച്ചിട്ട് പിന്നെ ആ ആ പണ്ടൊക്കെ അറിയോ റെഡ് കളറിലായിരുന്നു ഇപ്പോഴും അതുണ്ടോ? ഇപ്പൊ ഇവിടെ സ്റ്റീലന്റെയാ.
ഇവിടില്ല നേരത്തെ ആ റെഡ് കളറിന്റെ ആയിരുന്നു അത് കേടായപ്പോഴത്തേേന് പിന്നെ വാങ്ങിയില്ല. അന് അതിനെപ്പറ്റി അറിയത്തില്ല. ഉം. ഇപ്പ എല്ലാം പല ഇതി കിട്ടുവല്ലോ? ഉം.
നമുക്കിപ്പ മഴയായ കൊണ്ട് ഇപ്പ റൈസ് കുക്കർ ഉണ്ടെങ്കിലോ പറ്റത്തോളൂ. അതുകൊണ്ട് ഇപ്പഅമ്മ മേടിച്ചു തന്നെ സാധനം. ഇവിടെകിടന്ന് കഷ്ടപ്പെടതൊണ്ട് മേടി ച്ച് തന്നതാ.
ആ ആ ആ ഉം.
ത്തണ്ടേ പുറത്ത് ക ഉണക്ക് സമയത്ത് എന്തേലും ചോറൊക്കെ പുറത്തിട്ട് വെക്കും. ഈ മഴ സമയത്ത് പാടാ. ഇപ്പൊ മഴ സമയത്ത് നമ്മള് റൈസ് കുക്കറ് തന്നെ വേണം. കൊച്ചിനിപ്പം സ്കൂളിലൂടെ പോണ്ടകൊണ്ട് രാത്രിൽ അങ്ങ് വെച്ച് വെക്കും. അതാണ് എനിക്ക്
രാത്രി പകുതി വേവിച്ചിട്ട് അതിനതിനകത്ത് എട് എടുത്ത് അങ്ങ് വെക്കുവോ?
ആ ഒരു രണ്ട് നാളച്ചാ മതി ഞാ രണ്ടണ്ട് തളക്ക്പോ ഞാനടുത്തങ്‌ വെക്കും.
വെക്കോ ആ അപ്പൊ രാവിലെ അപ്പൊ ഇതിന്റെ വെള്ളം ഊറ്റിക്കളയണ്ടേ.
നമ്മൾ ഈ വെക്കുന്ന ചോറില്ലേ ആ വെള്ളം ഊറ്റിയിട്ട് വെള്ളം വെള്ളംഊറ്റി വെള്ള ഊറ്റി മുരിച്ചിട്ട് നമ്മൾ ചോറ് പിന്നെ അതിനകോട്ട്ന്നെ ഇറക്കിവച്ചാ മതി രാത്രി രാത്രയാകുമ്പോഴും രാത്രിയാുമ്പോഴും ഈ ചോറ് രാവിലെ നമ്മള് വെച്ച് വലി ചോറ് രാത്രിയാകുമ്പോഴും ചൂടായിട്ട് തന്നെ ഇരിക്കും.
ഇരിക്കും ആഹാ
നല്ല കുഴപ്പൊന്നും ഇല്ല.
ഇതെത്ര നേര ഒണ്ട് ഇതെത്ര നേര ഒണ്ട്.
എന്തുവാ?
വേവാൻ എത്ര നേരം എടുക്കുവന്ന്?
വേവാന് വേവാന് ഒരു മണിക്കൂർ ഒരു മണിക്കൂർ മതി
ഒരു മണിക്ക വളാകും.
ഇരുന്നൂറാണങ്കിൽ എളപ്പംവും
എത്ര ആഹ് ആഹ് മറ്റേ നല്ലരി ചോറാണ്.
ഇപ്പ തീരുവാരിക്കൂടി. ആഹ് എളപ്പം ചോറ് തീരും
ആഹ് ആഹ് ആഹ് ആന്നാന്ന് ആ. ആഹ് എളുപ്പം എല്ലാം ചെയ്തെടുക്കാല്ലേ ഉം പിന്നെ കറി കാര്യങ്ങള് നോക്കിയാ മതിയ.
ആഹ് അതന്ന പിന്നെ സ്കൂള കൊണ്ടോവമ്പോ ഞാൻ രാത്രിയില് തോരനൊക്കെണ്ടെങ്കി അങ് അരിഞ് വക്കും. അരിഞ്ഞ വെച്ച് ഏതായാലും സലാഡ് ഇവക്ക് ഭയങ്കര ഇഷ്ട സലാഡ് പഞ്ഞിയുള്ള സമയത്ത് കൊടുക്കത്തില്ല. അല്ലാതെപ്പ സലാഡ് വേറെ തക്കാളിയും മോളെകും ഒന്നും ഇടുത്തില്ല മറ്റേ സലാഡ് മാത്രേ അവർക്ക് കൊടുക്കും. അതും പിന്നെ തോരൻ എന്തേങ്കലൊക്കെ ഉണ്ടെങ്കി ഇതേപോലെ അങ്ങ് അരിഞ്ഞു വെക്കും
ആഹ് ആഹ്.
പിന്നെ രാത്രിയാകുമ്പോം പിന്നെ ചമ്മന്തി അമ്മക്ക് ചമ്മന്തിക്ക്പ്പ തെ രാവിലെ ഞാ പറഞ്ഞില്ലേ പൊറത്തോട്ടെറങ്ങൻ മഴയാണെങ്ക അതുകൊണ്ട് ഞ തിരിഞ് ഒര് തെങ്ങങ് തിരിങ് വെചെക്കും.
ആഹ് ആഹ് ആഹ്
ടാ രാവിലെ മഴയാണെങ്കി വെളിക്കോട്ട് എറങ്ങാൻ
കൊണ്ടു വിടും വണ്ടിയൊ
ആഹ വണ്ടിയെ കൊണ്ട് വിടും മറ്റടുത്ത് നമ്മടെ സ് മറ്റേ നമ്മള് നിക്കുന്നിടത്ത് അവിടെ വരും.
വണ്ടി ആ ആഹ് ആഹ്.
അത്ത് വരും അവിടെ വന്നിട്ട് അവര് കൂട്ടിക്കൊണ്ട് പോ ഫോൺ വിളിക്കും കണ്ടില്ലെങ്കിൽ എന്നേരം കുറച്ചു നേരം വെയിറ്റ് ചെയ്യും. ഇനിഞ്ഞ അടുത്ത വർഷം ഇങ്ങോട്ട ക്കണം കാര്യം ബസ്സുകളെല്ലാം വരുന്നുണ്ട് ഇങ്ങോട്ട് പിന്നെ അവിടെ ഒരു ബസ്സ ഉള്ളു അതുകൊണ്ടാ പിന്നെല്ലാം ഓട്ടയും കൊഴപ്പമില്ലങ്ങ് വിട്ടാ കൊഴപ്പില്ല ട്യൂഷന് പോവാള്ളു മടി അവിടെ അടി കിട്ടുവല്ലോ അതോണ്ട് സ്കൂള് കൊഴപ്പല്ല.
ആഹ കൂട്ടുകാരൊക്കെ അവിടെ ആയത കൊണ്ട് പിന്നെ പ്രശ്ന ഇല്ലായിരിക്കും.
ആ അവിടെ അവർ അറിയാവുന്നവരൊക്കെണ്ട് അതുകൊണ്ട് നമ്മുടെ സ്ഥലവായോണ്ട് കുഴ
കൊറച്ചൂസം ബുദ്ധിമുട്ടായിരിക്കും പോവൻ.
അതന്നെ അവിടെ എല്ലാരും അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ.
ഒണ്ട ഹ ഉ ഉം പിന്ന വേറെ അറരു വിവരോ ഇല്ലല്ലോ
ആ ഞാൻ എന്തുവാ
വേറെ ആരുടെ ഒരു വിവരവും ഇല്ലല്ലോന്ന്. അറ അനക്കോന്ന കാണന്ന വ ഇല്ല മഴയയ കൊണ്ടായിരിക്കുവ ആരും പുറത്തോട്ടൊന്നും എ റങ്ങുന്നില്ല
അത വൈകിട്ട് നമുക്ക് എല്ലാവർക്കൂടെ ഒന്ന് കാണണം.
കാണണം ഉം ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം ആവോ
അതന്നയ ഞാനും ആലോചിക്കുന്നത് നമ്മടെല്ല കമ്മറ്റി തീരുന്നില്ലല്ലോ
ആ അത അവരെം കുടൊണ്ടായിരുന്നെങ്കി ഒന്ന് ചോദിക്കായിരുന്നു
ഇത് ആദ്യത്തെ ആയോണ്ടാണോന്നൊരു സംശയം കൂടി നമ്മുടെ തന്നെ അങ്ങ് നമ്മക്കങ്ങ് നിർത്തിയാലോ അതങ്ങ് തന്നെ അങ്ങ് നിർത്തിയാലൊ വൈയിട്ടത്തെക്കെ കമ്മറ്റി
ർത്താവന്നോ
അതാ നല്ലത് ഏ
അവര് അവസാനം ഉണ്ടെന്ന് തോന്നുന്നില്ല അതാ അവരുണ്ടായിരുന്നെങ്കിൽ ഒന്ന് ചോദിക്കായിരുന്നു ഇത്
അതേടി അതെ അതെ കോമഡി അല്ലേ എല്ലാരോട കൂടുംബം ആഹ് ഇത്രയും നേരം നമ്മൾ വൈകിട്ട് സംസ അല്ല എത്രയും നേരം നമ്മൾ ഇന്നലെ വൈകിട്ട് സംസാരിച്ചല്ലോ
ആഹ
അ അതിനുള്ളത് നമുക്ക് കിട്ടുമായിരിക്കും
ആഹ അല്ല അവരൊണ്ടായിരുന്നെങ്കിൽ നമ്മുടെ
ഞാ മറ്റയാളായിട്ട് സംസാരിച്ചപ്പോ ഇത്രയും ഇല്ലാരുന്നു ആ അവള്
എങ്ക പിന്നെ അവസാനിക്കുന്ന ആായിരിക്കും
നമ്മള് പറയുന്നതെല്ലാം നമ്മള് വൈകീട്ട് നല്ലതുപോലെ പറഞ്ഞത് കൊണ്ടായിരിക്കും ആരിക്ക നമ്മള അതൊന്നും പറഞ്ഞില്ലല്ലോ ഇന്നലെ നമ്മള് അവിടെ പറഞ്ഞപ്പോഴേ
ആഹ ആഹ
അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ അവിടന്ന് ഓടുന്നത് ഇന്ന് എടുത്ത ഏത് മാസം നിക്കക്ക പറഞ്ഞ
അവഞ്ഞ ഓട അതാ അതാണ് പ്രശ്നം അവസാനിപ്പിക്കുന്ന ആായിരിക്കും നല്ലത്
ഇതെ ഇ അന്ത്യവും ഇല്ല ഒന്നുമ ഇല്ല എന്തായാലും ഇന്ന് വൈകിട്ട് വരുമ്പോം കൂടങ് ഓഫ് ചെയ്യുന്നേ അല്ല നമ്മളത് നിർത്തുന്നത ആയിരിക്കും
ആഹ നിർത്തി
ഉം